ഹലോ ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചാണോ നിങ്ങക്കറിയേണ്ടത്
ആഹ് ആഹ് ഫുട്ബോൾ മാച്ച് കാണാറുണ്ടോ
ഇപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ
ആഹ് ആഹ് എ വേൾഡ് കപ്പ് വേൾഡ് കപ്പെന്ന് പറഞ്ഞാ എന്താ
വേൾഡ് കപ്പ്ന്ന് പറയാ നാല് വർഷം അതായത് വർഷം നാല് വർഷം കൂടുമ്പോഴാണ് വേൾഡ് കപ്പെന്ന് പറയുന്നത് നടക്കുന്നത്
ആഹ് ആണല്ലേ ഓ
അപ്പോ അത് ഫുട്ബോളിനകത്തും ക്രിക്കറ്റിനകത്തും എല്ലാം നാല് വർഷം കൂടുമ്പോഴാണ് അത് നട ക്ക്ന്നത് ഒളിമ്പിക്സും എല്ലാം നാല് വർഷം കൂടുമ്പോഴാ നടക്കുന്നത്
ഉം ഉം
അപ്പൊ അത് ഇപ്പൊ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്ന് പറയുന്ന മൂന്ന് രാജ്യങ്ങളിലാണ് ഈ വേൾഡ് കപ്പ് നടക്കുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപ ത്തി രണ്ടില് ഖത്തറിൽ വെച്ചായിരുന്നു അന്നത്തെ വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീൻ അർജന്റീനയാണ് ഓക്കെ അന്ന് അർജന്റീനയും ഫ്രാൻസും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം നടന്നിരുന്നത്
ആഹ് ആഹ്
ആഹ് അന്ന് നടക്കുമ്പോൾ അർജന്റീന മൂന്ന് ഗോളും ഫ്രാൻസ് മൂന്ന് ഗോളും അടിച്ച് സമനിലയിൽ കളി അവസാനിച്ചപ്പോൾ ഷൂട്ട ഔട്ടിനകത്ത് അർജന്റീന വിജയി ആയി ഉള്ളതാണ്
ആഹ് ആഹ് ആഹ് പ്പ ഇന്ത്യക്ക് ടീമൊക്കെ ഒണ്ടോ ഫുട്ബോൾന്
ഇന്ത്യക്ക് ടീം ഇത് വരെ ആ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിച്ചിട്ടല്ല ഇന്ത്യക്ക് ടീമൊണ്ട്
ഉം അപ്പീ വേൾഡ് കപ്പിലോട്ട് വരുന്നെയ്നെങ്ങനാ അതിന് സെലക്ഷനുണ്ടോ തോ ഇഷ്ട്ടൊള്ളവർക്ക് കളിക്കാവോ
വേൾഡ കപ്പിന് അതിന് സെലക്ഷനൊണ്ട് അതായത് പല ടീമുകളു ആയിട്ട് യോഗ്യതാ മത്സരങ്ങൾ കളിക്കണം അതിൽ വിജയിക്കുന്നവർക്ക് മാ ത്രമാണ് നമുക്ക് ടീം കിട്ടത്തൊള്ളു കൂടാതെ ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഡയറക്റ്റായിട്ട് അതിനാത്തോട്ട് യോഗ്യത കിട്ടും അങ്ങനെയാണ് ന്നിൽ വെച്ച് ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നിട്ടില്ല ക്രി
ഉം അപ്പ അങ്ങനെ നടക്കുവാണെങ്കി ഇന്ത്യക്ക് ഡയറക്ട് കളിക്കാൻ പറ്റും അല്ലെ
ആഹ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങള് വേണം അത് ലോകോത്തര നിലവാരങ്ങളുള്ള സ്റ്റേഡിയങ്ങള് വേണം.
ഓഹ് ഓഹ് അത്രേം നമ്മുടെ രാജ്യം ഉയർന്ന്ട്ടില്ലല്ലോ
ആഹ് അത്രേം ഫുട്ബോൾനകത്ത് അത്രേം മികച്ച ഒരു റെയിറ്റിംഗ് ഇന്ത്യക്കില്ല പക്ഷെ ക്രിക്കറ്റിനാകത്ത് ലോക ഒന്നാം നമ്പർ
ആഹ്
സ്ഥാനം വൈകുന്നത് ഇന്ത്യയാണ് പല ലോകകപ്പുകളും ഇന്ത്യയിൽ വെച്ച് നടന്നുട്ടുണ്ട് ഇന്ത്യ ലോക ചാമ്പ്യന്മാരായിട്ടുണ്ട് അതിന്റെ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യ കളിക്കുന്നുണ്ട് ടെച്ച് ഏകദിനം ഈ റ്റൊന്റി ഫോർമാറ്റന്നെ അതിൻ്റെ വിവിധ തലങ്ങളാണ്. ടി ട്വന്റി എന്ന് പറയുമ്പഴ് ഇരുപത് ഓവറാണ് ആ
ട്ടിട്ടുണ്ട് ട്വന്റി ട്വന്റി ട്വന്റി അങ്ങനൊക്കെ കേട്ടിട്ടുണ്ട്
ട്വന്റി ന്ന് പറയ്ന്നാണ് ഈ ട്വന്റി അത്
ആഹ ആഹ്
അത് ഇരുപത് ഓവറായിരിക്കും ഓരോ ടീമിനും ഇരുപത് ഓവറ് വീധം ബാറ്റിങ്ങ് അതായിത് ഒര് ഇരുപത് ഓ ഉദാഹരണം പറഞ്ഞാൽ ഇരുപത് ഓവറ് ഒള്ളൊര് കളിയിൽ ഒരു ടീം നൂറ്റി അൻപത് റൺ അടിച്ചു എന്നെങ്കി
ആഹ്.
അവർക്ക് വിജയിക്കാൻ ഇരുപത് ഓവർ നുള്ളിൽ നൂറ്റി അമ്പത്തി രണ്ട് റണ്ണ് അടിക്കണം അപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ഒരു ടീമ് പത്തോവറിൽ നൂറ്റി അമ്പത്രണ്ട്
ക മറികടന്നാൽ അവർക്ക് അത്രെ ഓവറ് ബാറ്റെയ്ത് കഴ്ഞ്ഞാ അവര് വിജയിച്ചു. അത് ഇരുപതോവറെടുത്ത് നൂറ്റി അൺമ്പത്രണ്ട് അടിക്കാം ഇരുവത് ഓവർന് മുമ്പും നൂറ്റി അൺമ്പത്തിരണ്ട് റൺ അടി
പഠിക്കാം ആഹ് ആഹ് അങ്ങനാല്ലേ
ഒര് ഓവറെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആറ് ബോളാണ് അയിനകത്ത് എറിയുന്നത് ഒക്കെ ക്രിക്കറ്റിലും ഫുട്ബോളിലും സാമ്യമായിട്ടുള്ള ഒര് കാര്യംന്ന് പറഞ്ഞാ ഓരോ ടീമിലും പതിനൊന്ന അംഗങ്ങളാണ്
വേണ്ടത്.
ബോളിൽ ഇപ്പള്ളത് ആ പ ന്തിന് അംഗങ്ങൾ ഒരേ സമയം ഗ്രൗണ്ടിൽ ഏറ്റു മുട്ടുമ്പഴാണ് ഫുട്ബോൾ മത്സരമാവുന്നത് നേരെ മറിച്ച് ക്രിക്കറ്റിലാണെങ്കിൽ അത് പതിനൊന്ന് പേരടങ്ങുന്ന ഒരു ടീം ബാറ്റ് ചെയ് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് രൻ ണ്ട് പേര് മാത്രമേ അറ്റ ആ ഒരു സമയ ത്ത് ഗ്രൗണ്ടിൽ നിലകൊള്ളുകയൊള്ളൂ, ബാക്കി പതിനൊന്ന് പേര് ബൗപിന്നെ എ എതിർ ടീമിന്റെ ആളുകള് ബ ബൗളെയ്യാനും കീപ്പെയ്യാനും ഫീൽഡെയ്യാന് ന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പ്രവർത്തികള്ൽ ഏർപ്പെടും അതേ പോലെ ഹോ കിയിലും പതിനൊന്ന് പേര് വീതമുള്ള ടീമുകളാണ് ഹോക്കിയിലും ഇന്ത്യ പങ്കെടുക്കുന്ന
ബാസ്ക്കറ്റ് ബോള്നെ കുറിച്ച് എനിക്ക് വല്യ അറിവില്ല.
ഇല്ല ആഹ് ആഹ്. പിന്നെ താങ്കളിങ്ങനെ ഗെയിമക്കെ കളിക്ക്യാൻ പോവാറുണ്ടോ?
ആഹ് ഞാൻ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം കളിക്കുന്ന ഒരു വ്യ
ഉണ്ട് ആ എനിക്ക് അങ്ങനെ സ്പോർട്സ് മേഖലയിൽ വല്യ താല്പര്യം ഇല്ലാത്തോണ്ട്.
കഴിഞ്ഞ വേൾഡ് ക പ്പിനകത്ത് നുപ്പത്തിരണ്ട് രാജ്യങ്ങളായിരുന്നു പങ്കെടുത്തിര്ന്നത്.
ഉം ഉം.
എന്നാൽ ഇപ്പം നടക്കുന്ന ലോകകപ്പിൽ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളാണ്. പങ്കെടുക്കുന്ന അതായത് പതിനാറ് പുതിയ രാജ്യങ്ങളും കൂടെ അതിൽ പങ്കെടു
പങ്കെടുക്കുന്നുണ്ട് ഓഹ്.
ആഹ്
ആഹ് ആഹ് മന്സ്സിലായി മന
പിന്നെ.
ഉം.
താങ്കൾക്ക് ഇതി ആഹ് പറഞ്ഞോളൂ. ഹലോ. ഹലോ.
തിനു ശേഷ ഒരുപാട് തകർന്നൂ ഒരുപാട് സാമ്പത്തിക ബ കളുണ്ട് ഞാനി കേട്ടിട്ടുണ്ട്.
ആഹ് ആഹ് ആഹ്. ഖത്തറ് അതായത് ഇനി നടക്കാൻ പോകുന്നത്. ഏഹ്. അർജന്റീനയും ഒക്കെയ അർജന്റീനയിലാണെന്നോന്ന്
അർജന്റീനെ എ അർജന്റീനയുടെ ഒരു പ്രധാന താരം അല്ലേ ലയണൽ മെസ്സി.
ആഹ് അർജന്റീനയുടെ ഒരു പ്രധാന താരമാണ് എ ഇ ലോക ഫുട് ലെ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ ലയണൽ മെസ്സി ഇ ഈ അപ്പോൾ നിലവിൽ അർജന്റീന അൾജീരിയ മത്സരത്തിൽ. അദ്ദേഹം. ഹാട്രിക്ക് ഗോള് നേടി ഹാട്രിക് എന്ന് പറഞ്ഞാൽ തുടരെ മൂന്ന് ഗോളുകൾ. നേടി ഇപ്പം ലോക ക പ്പ് ഫുട്ബോളിൽ കളിക്കുന്നതിൽ ഏറ്റവും. കൂടുതൽ ഗോള് നേടിയ വ്യക്തി. മെസ്സിയാണ് മെസ്സിയോടൊപ്പം തന്നെ ജർമ്മനിയുടെ മിറസാവോ ക്ലോസ്. ന്ന് പറയുന്ന ആളും. പതിനാറ് ഗോളുകൾ വീതം അടിച്ച് ഒപ്പതിനൊപ്പമാണ്. പക്ഷേ മിറാസാവ ക്ലോസ് ഇതുവരെ ഇപ്പൊ ഫുട്ബോൾ കളി നിർ ത്തിയിട്ടുണ്ട് അദ്ദേഹം അപ്പം മെസ്സിക്ക്. ഇനി രണ്ട് മൂന്ന് മത്സരങ്ങള് കൂടി എന്തായാലും കാണും. കാരണം അർജെന്റീന അട്ത്ത റൗണ്ടിലോട്ട് പോവും ഇനി രണ്ട് മത്സരങ്ങളുണ്ട് എങ്ങനെ ആയാലും മെസ്സിക്കൊരു മൂന്ന് മത്സരങ്ങൾ ഇനി
ട്ട മിനിറ്റാ അല്ലേ സാധാരണ ഫുട്ബോള് കളിക്ക്ന്നത്
ആഹ് തൊണ്ണൂറ് മിനിറ്റാണ് ഒന്നര മണിക്കൂറ് നാപ്പത്തഞ്ച് മിനിറ്റ് കഴിയിമ്പഴ് ത്തേക്ക് ഒരു ബ്രേക്ക് കൊട്ത്തെന് ശേഷം
ആഹ്
പിന്നെ അട്ത്ത നാപ്പത്തഞ്ച് മിനിറ്റ് അതായത് എഴു ഗ്രൂപ്പ് മത്സരങ്ങളിൽ തൊണ്ണൂറ് മിനിറ്റേ കൊടുക്കത്തൊളൂ
ആഹ് ആഹ്
അപ്പ ഈ തൊണ്ണൂറ് മിൻറ്റിനകത്ത് ചെലപ്പാെ നമ്മടെ അങ്ങോട്ടും ഇങ്ങോട്ടുഒക്കെ കൊറച്ച് സമയങ്ങള് പോവുമ്പൊ അഞ്ചോ ആറോ മിനിറ്റ് എക്സ്ട്രാ കൊട്ക്കും അല്ലാതെ പ്രീക്വാർട്ടർ മത്സരങ്ങൾ വെരുമ്പോൾ തൊണ്ണൂറ് മിൻറ്റ് കൊടുത്ത്ട്ട് അരമണിക്കൂറ് എക്സ്ട്രാ ടൈം കൊട്ക്കും ഗോൾ അടിച്ചില്ലെങ്കി അതായത് ഇപ്പം അത് കൊട്ക്ക്ന്നത്ന്ന് പറഞ്ഞാ തൊണ്ണൂറ് മിനിറ്റിനകത്ത് നമ്മള് പിന്നെ ഫുട്ബോൾ മാച്ച് നടക്ക്ന്ന് രണ്ടു പേരും സമനിലയാണ് ഗോള് ചെലപ്പം സീറോ സീറോ ആയി രിക്കാം അല്ലെങ്കിൽ ഒരു ടീമ് ഇപ്പൊ ഉദാഹരണത്തിന് അർജെന്റീന അഞ്ച്ഗോളടിച്ച് ഹ് സ് പിന്നാ അത് ബ്രസീലുവായിട്ടാണ് കളി ക്ക്ന്നെങ്കിൽ ബ്രസീലും അഞ്ച് ഗോൾ അടിച്ച് തൊണ്ണൂറ് മിന് റ്റിനുള്ളിൽ അന്ന അങ്ങനെയാണ് സമനിലയ എന്ന് പറയുന്നത് ആ സമനില കെഴിഞ്ഞാൽ പിന്നെ ഒരു നുപ്പത് മിന് റ്റും കൂടി എക്സ്ട്രാ കൊടുക്കും
ആഹ് ആഹ് അതെന്തിനാ
അതിനകത്ത് വീണ്ടും ആരെങ്കിലും ഗോളടിക്കുവാന്ന് അവര് വിജയിക്കും അതിലും ആരും ഗോൾ അടിച്ചില്ലെങ്കിൽ പിന്നെ പെനാൽ ട്ടി ഷൂട്ട്ഔട്ട് എന്ന് പറയും അതായത് അൺ ആ പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞാ
അത് ഞാൻ കണ്ട്ട്ട്ണ്ട്
ഗോൾ പോസ്റ്റിനകത്ത് ഗോൾ പോസ്റ്റിന്റെ അട്ത്ത് ഗോളി നിക്കും എതിർ വഷത്ത് കളിക്കാരെം വന്ന്ട്ട് ഒരു നിശ്ചിത ദൂരത്ത് നിന്ന്ട്ട് ബോൾ അടി ച്ച് ആ വലക്യകത്ത് കേറ്റണം ആ വലക്യകത്ത് കറക്റ്റായിട്ട് കേറ്റും ചെലപ് പ്പൊ ഗോളി തട്ടിയിടിയോ അടി നേരെ പോസ്റ്റിനകത്ത് അല്ല ആ വലക്യകത്ത് വിഴാതെ പൊറത് ത്ത് പോയേ ചെയ്താൽ അവർക്ക് അത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങ
അപ്പ ആ സമയത്ത് ഈ ഒരു കളിക്കാരനും ആ ഗോളിയും മാത്രേ കളി ക്ക്ന്നൊള്ളൂ ബാ ബാക്കിയുള്ള കളിക്കാര് വെറും കാഴ്ചക്കാരായിട്ട് നിക്കും ആഹ് ആഹ് ഇപ്പ എനിക്ക് മനസ്സിലായി ഉം തോക്കറാെന്നും ഇങ്ങനെ ഒരു പേര് ഉണ്ടല്ലോ അല്ലേ ഫുട്ബോളിന് സോക്കർന്ന് പറ
സോക്കർ ബുൾ എന്ന് പറഞ്ഞാ അത് വേറെ ഒരു തലവാണ് അത് ആഹ് സോക്കർ കപ്പ് എന്ന് ഒക്കെ പറയും ആഹ് ഫുട്ബോളില് സോ ക്കർ കപ്പുണ്ട് ഫുട്ബോള് തന്നെ
ആഹ് ആഹ് ഈ ഫുട്ബോള് എവ്ടെയാണ് ഉണ്ടായെന്നറിയാവോ അത് ഇംഗ്ലണ്ടിലാ
ഫുട്ബോൾ എവിടെയാണ് ഉണ്ടായതെന്ന് എനിക്ക
ഇൻ ഇ ഉം ഇംഗ്ലണ്ടിലാണത് ഒണ്ടായത്
ഇംഗ്ലണ്ടിലാണോ ഉണ്ടായത്
അതെ അതെ ഫിഫയുടെ ആസ്ഥാനം എവിടാണെന്ന് അറിയാവോ
ഇല്ല പറഞ്ഞോളൂ
അത് സൂറിച്ചന്ന് പറഞ്ഞ സ്ഥലത്താ സ്വിറ്റ്സർലാൻഡിലെ ആഹ് പിന്നെ അതെ അതെ പെലയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പെലയെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന പെലയെപ്പറ്റി
ലോക ഫുട്ബോളിലെ രാജാവായിട്ടിരുന്ന ബ്രസീലിന്റെ താരമാണ് അതേപോലെ ഇപ്പ തന്നെ ഫുട്ബോളിൽ തിളങ്ങി നിക്കുന്ന പലരും ഉണ്ട് അതായത് റൊണാൾഡോ നെയ്മറ് മെസ്സി
ഉം ഉം പിന്നെ ഈ പല പല കാർഡുകള് കാണിക്കുമല്ലോ ഫുട്ബോളിന്റെ ഇടയ്ക്ക് മഞ്ഞയും ചുവപ്പും ഒ
ആഹ് അത് ഈ ഫുട് ഫുട്ബോള് കളിക്കുമ്പഴത്തേക്ക് ഒരാള് ഫൗള് ചെയ്യുന്നതിന് കൊടുക്കുന്ന പെനാൽറ്റി കാർഡുകളാണ് അതായത് ചിലപ്പോ നമ്മള് കൈ വച്ചേക്കുന്ന തട്ടും അപ്പൊ ഒരു മഞ്ഞക്കാടുവാ അടു പ്പിച്ച് രണ്ട് മഞ്ഞക്കാർഡ്‌ ഒരു കളിയിൽ കിട്ടി കഴിഞ്ഞാ ഡയറക്ട് ചൊവപ്പ് കാർഡ് കാണിക്കും ചൊവപ്പ് കാർഡ് കാണി ക്കുവാന്ന് പറഞ്ഞാ ആ കളീന്ന് അയാള് പുറത്താവുക ഇപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റിന് അല്ലെങ്കിൽ ഒന്നര മണിക്കൂറുള്ള കളിയിൽ കളിച്ചോണ്ടിരിക്കുമ്പൊ അയാളൊരു പതിനഞ്ച് മി നിറ്റ് കഴിയുമ്പം അടുത്ത സഹപ്രവർത്തകം ഏതിർ ടീമിന്റെ ആളിനെ ഉപദ്രവിക്കുക എന്തേലും ചെയ്ത് കഴിഞ്ഞാൽ അന്നേരേ
അങ്ങനെയുണ്ടോ
റെഫറി ആദ്യ ഒരു മഞ്ഞ കാണി ഡയറ ക്റ്റായിട്ട് ചൊവപ്പ് കാർഡ് കാണിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് നിന്ന് അയാൾ പുറത്താകും കൂടാതെ രണ്ടോ മൂന്നോ മത്സരങ്ങളിൽ കൂടി അയാൾക്ക് പിഴ കൊടുക്കും പിന്നെ കളിക്കാൻ പ റ്റത്തില്ല പിന്നെ മാച്ച് തുകയുടെ ഓരോ കളിക്കാർക്കും ഇത് കളിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പൈസ കിട്ടുവല്ലോ
ഈ ഗോൾ അടിക്കുന്നതിന് അനുസരിച്ചാണോ ഓരോ ഓരോ കളിക്കാർക്കും പൈസ കിട്ടുന്നത്
അതല്ല അല്ലാതെ ഒരു പിന്നെ ഇപ്പൊ ഒരു കളിയില് കളിച്ച് കഴിഞ്ഞാൽ ഇത്ര രൂപ അവർക്ക് ഇതുണ്ട് പിന്നെ ഗോള് അടി ക്കുന്നതിന് മാൻ ഓഫ് ദി മാച്ചും ബെസ്റ്റ് പ്ലെയറും ഒക്കെ ആവുമ്പോ അതിന് വേറെ പൈസ
ആഹ് പിന്നെ മറ്റേ ഗോൾഡൻ ബൂട്ട് അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്
ആഹ ഗോൾഡ ഗോൾഡൻ ബൂട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് മത്സരങ്ങളിൽ മൊത്ത കളിയിൽ കൂടി അല്ലെങ്കിൽ മൊത്തത്തിൽ ഏ ഏറ്റവും കൂടുതൽ ഗോളടിച്ച ആളിന് കിട്ടുന്ന ഇതാണ് ഗോൾഡൻ ബൂട്ട് എന്ന് പറയുന്നത്
ഓ ഓ പിന്നെ ഗോൾഡൻ ബോളും ഗോൾഡൻ
ഗോൾഡൻ ബോ ഗോൾഡൻ ബോള് കിട്ടുന്നത് ഏറ്റവും നല്ല പ്ലെയറിനാണ്
ഉം ഉം ഉം
അതേപോലെ ഗോൾഡൻ ഗ്ലൗ കിട്ടുന്നത് ഗോളിക്കാണ് ഗോളി ഗോളിക്ക്
ആഹ് ആഹ് ഗോളി അല്ലേ ഇങ്ങനെ ഗ്ലൗ ഉപയോഗിച്ച് ബോള് പിടി
ആഹ് അതുകൊണ്ടാണ് ഗോൾഡൻ ഗ്ലൗ എന്നൊക്കെ